ആ ആ എന്താ വിശേഷങ്ങള്
ഓ നല്ല വിശേഷം നന്നായിട്ടിരിക്കുന്നു മഴയൊക്കെ അല്ലേ അങ്ങനെ തണുത്ത് വിറച്ചിരിക്കാണ്
കഴിഞ്ഞ വർഷത്തിലൊക്കെ ഉം നല്ലോ ഇടി കാറ്റ് മിന്ന് ഒക്കെ ഉണ്ടായിരുന്നു
ഇപ്പം മഴയൊന്നും ഇല്ല ഈ ഇപ്രാവശ്യം കാ ആകെ കുട്ടികളാ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള മഴയും പിന്നെ തിരിച്ച് വരാറാവുമ്പോള്ള മഴയുള്ളു ഉം പിന് പിന്നെ രാത്രി പെയ്യുന്നുണ്ടെന്ന് തോന്നുണു അല്ലാതെ ഇങ്ങനെ നിർത്താണ്ട് പെയ്യുന്ന അങ്ങനത്തൊരു അവസ്ഥയൊന്നും ഇല്ല ഇപ്പൊ
ആഹ് ആഹ്
പിന്നെ ഒന്നോർത്താ നല്ലതാണ് നമ്മളിരുന്ന് ആദി പിടിക്കണം പിള്ളേരും ഒക്കെ കെട്ടിവാനോ ഓക്കെ പോയിക്കഴിഞ്കഴിഞ്ഞ ഇത് പോലെ മഴ പെയ്യുമ്പഴേ തിരിച്ച് വരണവരെ ഒരു സമാധാനം ഉണ്ടാവൂല ആഹ് ആഹ് പിന്നെ പിന്നെ അപകടങ്ങളും കാറ്റത്തും, മഴയത്തും, മരം വീണു മണ്ണിടിഞ്ഞു എന്തൊക്കെ വാർത്തകൾ കേക്കണം
ആഹ് അതെ
ഞങ്ങക്കൊക്കെ മറ്റേ പ്രളയത്തിന്റെ സമയത്തൊക്കെ ഞങ്ങളേക്കൊക്കെ നന്നായിട്ട് ബാധിച്ചു ഞങ്ങടെ ഇവിടെക്കേ ഭയങ്കര പ്രശ്നായിരുന്നു ആ വെള്ളം കേറി തോടങ്ങിയപ്പോ ആമ് ഇങ്ങനെയൊക്കെ വരുംന്ന് പറയും പാത്ത് എന്താ പഴയെ തൊണ്ണൂറ്റൊമ്പയിലേ തൊണ്ണൂർല് വെള്ളപ്പൊക്കം എന്നൊക്കെ പറഞ് ഇങ്ങനെ ആൾക്കാര് ഓരോന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് അങ്ങനെയൊക്കെ സംഭവിക്കോ ഇവിടെ ഒരിക്കലും വെള്ളം കേറൂല്ല ഇവിടെ ഇങ്ങനെ വെള്ളം കെറാനാനോക്ക കൊറേ ചിന്തിച്ചു പക്ഷെ വെള്ളം വന്നോടങ്ങിയപ്പോ ഭയങ്കരോയിട്ടു പേടിച്ചു
ആഹ് ഇല്ല അങ്ങനത്തെ പ്രശ്നൊന്നുല്ല
ആഹ് ഞങ്ങക്ക് ഇവിടെ ഭയങ്കരായിട്ട് ഞങ്ങടെ വീടിന്റെ ആഹ് ഒരു ഒരു നല പൊക്കം ഏകദേശം അത്രയും വെള്ളം കേറി ഞങ്ങളൊക്കെ വേറെ വീ വേറെ സ്ഥലത്ത് പോണ്ടി വന്നു ആഹ് സ് വേറെ സ്ഥലത്ത് പോയി താമസിക്കേണ്ടി ഒക്കെ വന്നു എല്ലാരും കൂടി ഓഹ് അന്ന് കൊറേ കഷ്ടപ്പെട്ടൂട്ടോ എന്ന് വെച്ചാ നമുക്ക് ഇടാനുള്ള ഡ്രസ്സ് പോലു നമ്മൾ ഇട്ട്ണ്ട ഡ്രസ്സ് എടുത്ത് ഉടുപ്പിട്ടിട്ട് പോണ്ട അവസ്ഥ വന്നു നമുക്ക് മാറാനുല്ല ആഹ് കഴിക്കാന് നമ്മടെ ഇഷ്ടങ്ങളൊന്നുല്ലാണ്ടേ വള ഭയങ്കര കഷ്ടപ്പെട്ട കുറെ ദി സംങ്ങൾ ആയിരുന്നു അത് ഇപ്പഴും ഓർക്കുമ്പോ അത് പേടിയാ ഹ ഹ
ഒരുപാട് പാവങ്ങള് ഞമ്മക്ക് പിന്നെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെള്ളത്തിന്റെ ഈ പ്രശ്നം വന്ന്ട്ടേ വീടാളു ഇതൊക്ക ഇതായി എന്താ ചെയ്യല്
ത് ഒരുപാട് നഷ്ടപരിഹാരത്തോക കിട്ടും കുറെ പേർക്ക് കിട്ടിന്നൊക്കെ പറഞ് അങ്ങനെക്ക പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാ നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒന്നും ഒരു ഒരു അല്പം പോലും നമുക്ക് അതൊന്നും കിട്ടേൺല്ല കാരണം ആഹ് എന്താ ഞാ വീട്ടിലെ നമ്മടെ ഈ സാധനങ്ങളൊ ക്കെ സാധനം എല്ലാം ഒന്നും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല അതുപോലെ നമ്മടെ ഉടുപ്പുകള് എ രണ്ട് അലമാരയില് നറച്ച് ഉടുപ്പുകൾ ഫുള്ളും മുഴുവനായിട്ടും ഇങ്ങനെ ചെളി കേറിയേ നമ്മളിങ്ങനെ അത്രയും കേറുന്നുള്ളൊരു പ്രതീക്ഷയിലല്ലല്ലോ നമ്മള് മാറണതേ കോറച്ച് കേറി തോടങ്ങുമ്പേ ക്ക് നമ്മള് എ അത്യാവശ്യ സാധനങ്ങൾ കോഴപ്പൊല്ലാത്ത സ്ഥലത്തൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ മാറി പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചേനേലും അപ്പുറത്തായിരുന്നു പിന്നെ പിള്ളേര് ആണങ്കിലും ഭയങ്കര പേടിച്ച് കരയാനും അവര്ടെ പേടി പിന്നെ നമ്മുടെ ഫോണിനാണെങ്കിലും ആഹ് ക ലൈ ഇതില്ലല്ലോ കരണ്ട് ഒന്നുല്ലാ നമുക്ക് ഒന്ന് ഒന്നും അറിയാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥ തന്നെ ആായിരുന്നു
ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു
ആഹ് ആഹ് ആഹ്
മം അതുകൊണ്ട് എല്ലാ വർഷോം ഇങ്ങനെ മഴ ഭയങ്കര പെയ്യുമ്പോ നമ്മളെ ഉള്ളിലൊരു പേടിയിണ്ട് എന്നശെ ഇപ്പ എന്താ സംഭവിക്കാന്ന്റിയില്ലല്ലോ
അതന്നെ
ആഹ് ആഹ് പിന്നെ അത് കഴിഞ്ഞപ്പോ കൊറോണ ദുരന്തം വന്നില്ലേ
ഞങ്ങളെ വീടിന്റെ മേലൊക്കെ മരങ്ങള്ണ്ട് ഈ വീട്ടാരോട് ഈ റബ്ബറിന്റെയണ് വീട്ടരോട് ഒന്ന് മുറിചേരാൻ അപ്പൊ ഓലന്ന് അങ്ങനെ റബർ പാല് എടുക്കണപ്പ താണ് ഓല്ക്ക് മുറി ക്കാനും തോൻ ണില്ല
ഓഹ് പക്ഷ പക്ഷേ അതെന്തെങ്കിലും നിങ്ങൾടെ വീടുകൾക്ക് കേടുപാട് വന്ന് കഴിഞ്ഞാ ഒറപ്പായിട്ടും അവർ ന്നെ അതിന് നഷ് നഷ്ട പരിഹാരം തരേണ്ടി വരും കാരണം നമ്മൾ അവരോട് പറഞ്ഞിട്ടത് ച്ചെ ചെയ്ത് തന്നില്ലെങ്കിൽ നിങ്ങൾ ടെ മെമ്പറോട് അല്ലെങ്കിൽ പഞ്ചായത്തിൽ പറഞ്ഞാ മതി അവർ പറഞ്ഞ് ചെയ്ച്ചോളൂ അത്
ഉം
പിന്നെ ആഹ് സ്നേഹോള്ള ആൾക്കാരാ അടുത്തന്നെയുള്ളവരാ ലെ
സ്നേഹള്ളോരന്നെണ് പക്ഷെ ഓൽക്ക് ആഹ് ചങ്ങായി പിന്ന മരം മുറിച്ചരൂല അയിന്നെ കാക്കു നമ്മളന്നെ കഷ്ടപ്പെട്ട്ണ്ടാക്കണ് ശരിക്കും അങ്ങനെ നമ്മള് മരങ്ങള് അടുത്തിള്ളൊരു വീട്ട്ക്ക് നമ്മള് ശല്യണെങ്കിലും ഇതാണെങ്കിലും നമ്മള് മുറിച്ചു കൊടുക്കണം കാര എന്തറിയോ നമ്മള എന്തെങ്കിലും ഒരു കാറ്റൊ വേ റലതൊ പോയ ഞമ്മക്കെല്ല നഷ്ടം ഒരു മരം കോണ്ട് നമുക്കൊന്നും ഉണ്ടാവൂല
അതെ അതെ അതുഅല്ല എന്തെങ്കിലും മറ്റേ ഈ കമ്പി ലൈൻ കമ്പിയോ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് താഴത്ത് വീണാലുഏ അതിനൊക്കെ അവര് ഇത്രയു പ്പൊ ആ മരത്തിന്ന് കിട്ടുന്ന പാലിന്റെ ലാഭത്തെേക്കാളും എന്തോരം കാശ് അവര് മൊടക്കണ്ടി വരും ആ സമയത്ത് എന്തെങ്കിലു ഒരു പ്രശ്നം ഉണ്ടായ പിന്നെ വല്ല ആളപായം ഉണ്ടായാലോ? ശരിക്കു അതൊക്കെ കുറിച്ച് കളയണം ഞങ്ങടെ തൊട്ടടുത്തന്നെ ഒരു വല്യ പറമ്പാണ് കിടക്കണം അവിടെ ഒന്നും ഇല്യ ട്ടോ കൊറേ അയാള് തെങ്ങ് കേറാൻ മാത്രേ വരത്തുള്ളൂ എന്തൊരു കാടാന്നറിയോ നറച്ചു പാമ്പാ നമുക്ക് പേടിയാവും നമ്മള് എത്ര വട്ടം അവരോട് പറഞ്ഞിട്ടോ അവര് അല്ലെങ്കിൽ അത് മതില് കെ ട്ടി ഇതാക്കി തിരിച്ചിടണം അത് ചെയ്തിട്ടൂല വെറുതെ തുറന്ന് കെടക്കണ പറമ്പ നറച്ച് പാമ്പാണ് പിള്ളേരൊക്കെ കളിക് ക്കുന്നതല്ലേ നമുക്ക് എന്തേലുംപറ്റിപ്പോയി കഴിഞ്ഞയിഞ്ഞ പിന്നീട് വിഷമിച്ചട്ട് കാര്യില്ല അവരോട് എത് എത്ര പറഞ്ഞാലും അവര് കേക്കത്തില്ല ഭയങ്കര പാടാണത് ഉം ചെല ആൾക്കാര് അങ്ങനെയാ ചിലവര് ഉം ഇങ്ങനെ അറിഞ്ഞോണ്ടല്ലെങ്കിലും മറ്റുള്ളവർക്കുള്ള ദ്രോഹാണ് ശരിക്കതെ എത്ര പറഞ്ഞാലും അനുസരിക്കില്യ
അയ് ശരി
ഉം പിന്നെന്താ?
പിന്നെന്തെങ്ങെ പോണു സ്പെഷ്യലൊക്കെ എന്തയ്യുന്നു
സ്പെഷ്യല് എറച്ചിയൊക്കെയാണ് കൂടുതലിഷ്ടം അതാണ് എല്ലാം ഇണ്ടാകാനും ഇഷ്ടം ഞായറാഴ് ദിവസങ്ങളിലൊക്കെ ബിരിയാണി അങ്ങനെയൊക്കെ നമ്മള് നോക്കും ചെയ്യാനായിട്ട് പിന്നെ ഇപ്പൊ ഒരു മന്തി ഉണ്ടല്ലോ പിള്ളേർക്ക് പുറത്തു പോയി അത് തന്നെ മതി മന്തി മന്തി മന്തി എനിക്ക് മന്തി ഇണ്ടാക്കിയൊക്കെ നോക്കിട്ടുണ്ട് പക്ഷെ ന്നാലും ഈ കടയിലെ ടേസ്റ്റൊന്നും ആവണില്ല
അതിന്റെ ഇത് ശരിയാണ് പക്ഷെ അതൊരു വേറെ ടേ ടേസ്റ്റണ്
അഹ് അവിടുത്തൊരു മസാലക്കൊക്കെയൊരു പ്രത്യേക രുചിയാണല്ലോ?
അയ് ശെരിയാ
ആഹ് പിന്നേം ആ എടക്കക്കെ പോവും പൊറത്ത് പിള്ളേരിങ്ങനെ പറയും പൊറത്ത് പോയി കഴിക്കാം പൊറത്ത് പോയി കഴി എന്നുമ്മയുടെ താ ഇത് മടുത്തുമ്മേ ഇന്ന് നമുക്ക് പൊറത്തു പോയി കഴിക്കാന്ന് പറയും അപ്പ അച്ഛനാണെങ്കി പിള്ളേരുടെയിങ്ങനെയിത് കേക്കാ നോക്കിയിരിക്കും ആ ഇന്നാ പോവാന്നും പറഞ്ഞ് പോവും പിന്നെ സിനിമയാണെങ്കിലൊ അത്യാവിശ്യയിറങ്ങണ സിനിമയക്കെ നല്ല സിനമകളാണെങ്കിയെല്ലാം കാണു വേ ട്ടോ കാണാം പോവാറ്ണ്ട് ഭയങ്കര സിനിമാ പ്രാന്തെക്കെ യിണ്ട് കൊറച്ച് അപ്പത് എറങ്ങ്ണ സിനിമയൊക്കെ കാണാൻ പോകും
ആഹ്
ഉം അങ്ങനെ കൊഴപ്പുല്ലാണ്ടൊക്കെ പോണ് ജീവിതം കുറെ പിന്നെന്താ പ്രശ്നങ്ങള്ണ്ടല്ലോ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയ്ണ്ട് അതൊക്കെയിങ്ങനെ ഇന്ന് മാറും നാളെ മാറന്നുള്ള രീതിയില് നമ്മള് മുന്നോട്ട് പോണ്
ആ അതന്നെ അഹ് എല്ലാര്ക്കുണ്ട് അഹൊന്നുപ്പോ
അതെന്നെ
ഉം ഇള്ളൊരുയില്ലാത്തോരൊക്കെ ഓരോത്ത അതൊക്കെണ്ട് പിന്നങ്ങെനെ ടൂറ് അങ്ങനൊക്കെ പോക്കുണ്ടോ ഇങ്ങനെ കാഴ്ചകല് കാണാന്
ക്കി പക്ഷേ ഒത്തിരി ദൂരമൊന്നും പോവത്തില്ലാട്ടോ ഞങ്ങളിന്ന് വയനാടൊക്കെ ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആ പിള്ളേർക്ക് അവധിയുള്ള സമയത്ത് രണ്ടു മാസത്തെ അവധിയുണ്ടായിരുന്നല്ലോ? ആഹ് അന്നേരം ഞങ്ങളൊന്ന് വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കോയമ്പത്തൂര് അങ്ങനെ ച്ച അങ്ങനെ അല്ലാതെയിങ്ങനെ വേറെ ഒരു സ്ഥലത്തേക്കൊന്നും അങ്ങനെയൊന്നും പോവാറില്ലായിരുന്നു പിന്നെയിങ്ങനെ ഓരോ എന്താ പറയാ ഏഹ് നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോണം അങ്ങനെയെക്കെയൊള്ളൂ അല്ലാ തെ എവിടെയും പോക്കൊന്നുവില്ല
ആഹാ
എന്ന് വെച്ച് നമുക്ക് ആ സ്വന്തയിട്ട് നമ്മുടെ വീട്ടില് കാറൊന്നുവില്ല അപ്പൊ പിന്നെ നമ്മള് വണ്ടിയൊക്കെ വിളിച്ചിട്ട് പോണ്ടേ? അപ്പതിനൊക്കെയൊരുപാട് പൈസയാവില്ലേ അപ്പ നമ്മളിങ്ങനെ പരമാവധി കൊറയും പിന്നെ തീവണ്ടിക്കെ വിടെങ്കിലും പോവും അങ്ങനെയെക്കെ അല്ലാതെയൊക്കെ പോക്ക് കൊറവാണ് ഉം
ഞാനിതുവരിം തീവണ്ടി കേറീല്ല ഇങ്ക് നല്ല ആഗ്രഹണ്ട്
തീവണ്ടിക്ക്ലെ എനിക്ക് വിമാനത്തി കയറാൻ ഭയങ്കരാഗ്രഹമാണേ അതിങ്ങനെ പറക്കണതും എനിക്ക് ഭയങ്കരയിഷ്ടാ ഇങ്ങനെ ചെറുപ്പത്തിലെക്കെങ്ങനെ വിചാരിക്കും മറ്റയിങ്ങനെ ആ ചന്ദ്രനില് പോയി അങ്ങനെയൊക്കെ പറയുമ്പോ ഓഹോ എനിക്ക് വലുതാവുമ്പോ ചന്ദ്രനില് പോണം ചന്ദ്രനില് പോവാൻ പറ്റൂന്നാ വിചാരിച്ചിരുന്നെ അത് കഴിഞ്ഞപ്പളാ നമ്മള് വലുതായി വന്നപ്പളാ മനസ്സി ലായി അങ്ങനെയൊന്നും പറ്റില്ല പക്ഷെയെന്നാലും ഇപ്പയിങ്ങനെ പോകുന്നവരെയൊക്കെ കാണുമ്പളേ ഭയങ്കര കൊതി തോന്നും ആ അയിനെ കുറിച്ചൊക്കെ പറയുമ്പഴേ ഷോ അങ്ങനെയൊക്കെ ആദ്യ അതാണ് അല്ലാതെ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോണം പിന്നെനിക്ക് കാശ്മീര് പോകാൻ ഭയങ്കര ആഗ്രഹമാണ് എന്റെ ഏറ്റവും വലിയ ആഗ്ര എനിക്ക് കാശ്മീർ വേറെ രാജത്തൊന്നും പോവാൻ അങ്ങനെയൊന്ന ആഗ്രഹവുല്ല പക്ഷെ എനിക്ക് കാശ്മീ ഇ പോകാൻ ഭയങ്കര ആഗ്രഹ നേപ്പാള് അങ്ങനെ ഭയങ്കര ആഗ്രഹമള്ള സ്ഥലങ്ങളാ
അവിടൊക്കെ കാഴ്ചള്അ അവിടെൊക്കെ എന്തൊക്കെയാണ്
അവിടെ തണുപ്പും പിന്നെ ഭയങ്കര രസാ വിടെ കാണാനായിട്ട് ആഹ നല്ല രസമുള്ള സ്ഥലങ്ങളാ തണുപ്പും ഇങ്ങനെ വീതൊക്കെ കാണുമ്പോളേ ഓരോ ഉ നമ്മളിങ്ങനെ ഓരോരു ത്തരുടെ സഞ്ചാര ഇതൊക്കെ കാണാറുണ്ട് ഞാൻ യാത്ര ഇതൊക്കെ അപ്പൊ എനിക്ക് വീഡിയോ വീഡിയോകൊക്കെ കാണുമ്പോഴ് എനിക്ക് ഭയങ്കര കൊതിയാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടാ
ആഹ
നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ അതിനുള്ളവ കാശും കൂടി വേണ്ടേ പിള്ളരോട് പറയും വലുതാകുമ്പോൾ അമ്മനേ അച്ഛനെയൊക്കെ കൊണ്ടു പോോണം കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകണം കേട്ടോ എന്നൊക്കെ പറയും അല്ലാതെ നമുക്ക് എല്ലാം കിട്ടൂില്ലല്ലോ ചിലപ്പോ സാധിക്കുവായിരിക്കും എപ്പോഴെങ്കിലും ഇനിയുംാവ എന്താ പറയാ സമയം മുന്നിലേക്ക് കിടക്കല്ലേ എപ്പോഴെങ്കിലും പോവാൻ പറ്റുവമായിരിക്കും നിങ്ങള് പോവാറുണ്ടോ പുറത്തൊക്കെ പോവാറുണ്ടോ
അങ്ങനെ പോക്കൊന്നില്ല എപ്പോഴെങ്കിലുംൊക്കെ ഫാമിലിയിട്ട് അങ്ങനെ ഓ ചിലപ്പോഴൊക്കെണ്ടാവില്ല അഞങ്ങള്ങ്ങന തറവാ ട്ടത്തോര് അങ്ങനൊക്കെ കൂ ടി ആയിട്ട് അങ്ങനെ ക്കെ ചെല് പ്പോ പോകും ചെറിയ പാർക്ക് ഇൽ വണ്ടി ടിക്കൊന്നക്കെ അല്ല ആഗ്രഹംുണ്ട് കാർണോട ൊന്നും താല്പര്യം ഇല്ല പക്ഷെ സ്കൂട്ടി പഠിക്കാനുണ്ട് അപ്പൊ ഇവിടെണ്ട് സ്കൂട്ടി ഉണ്ട് പക്ഷെക്കെ അത്മക്ക് കാല് ങ്ങട് എത്തുല എന്നെക്കാളു വലിയ സ് സ്കൂട്ടിയാണ് ഞാൻ ഐറ്റ് കൊറ നീളം കുറവാണ്
ആഹ ആഹ ഓ അന്ന് നീളം കുറവന്ന് വെച്ചാ നല്ല നീളം കുറവാണോ അതോ
ആഹ നിങ്ങളൊക്കെ കൊറവന്നെയണ് എന്നാലും ഉണ്ട്
ആഹ പക്ഷെ അപ്പാ ഓടിക്കാനൊക്കെ പറ്റും അതൊന്ന് ശ്രമിച്ചു നോക്ക് ചെയ്യാൻ പറ്റോന്നാണ്ടോ ഇല്ലയോന്ന്േ പിള്ളേരോടൊക്കെ ഒന്ന് ഹെൽപ് ചെയ്യാൻ സഹായിക്കാൻ പറി അപ്പൊ അവര് അവരുടെ സഹായത്താൽ ഒന്ന് നോക്കണം എ കുറച്ച് ദൂരയെങ്കിലും വീ ചട്ടി തന്നെയൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ ചുറ്റി നോക്കണം അപ്പൊ പറ്റും പയ്യെ പയ്യെ പ്പെയ്യനമുക്ക് ആ ഒരു ധൈര്ംവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മള് ധൈര്യം ഇല്ലാത്തൊണ്ടാ നമുക്കത് ചെയ്യാനായ് ് പേടി ആ പേടി അങ്ങട് മാറിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാവും കേക്കുന്നില്ലേ
കുറച്ച് കഴിഞ്ഞ് വിളിക്കണ്ട്
ശരി ശരി ഓക്കെ